ഹലോ ആഹ് ഞാ എഴുന്നേറ്റ് ഞാന് ആഹ്
ടൈം ഒരു ആഹ് മഴ ഇപ്പോ മഴ കഴിഞ്ഞിട്ട് ഇപ്പം ഭയങ്കര കാറ്റുണ്ട്. ഞങ്ങളൊരു കടലോര പ്രദേശത്താണെ താമസിക്കുന്നേ ഭയങ്കര കാറ്റും മഴയുവാ. അവിടെണ്ടോ മഴയുണ്ടോ?
ഇപ്പൊ മഴയില്ല ഉച്ചക്ക് നല്ല മഴയായിരുന്നു.
ആഹ് ആഹ് ആഹ് ആഹ് പിന്നെ?
പിന്നെ മോ കൊച്ചിന് കൊച്ച് എത്ര മക്കളുണ്ട്?
ഒരാളെ ഉള്ളൂ അയാക്ക് ഇപ്പം നാല് വയസ്സായി.
നാല് വയസ്സ ആഹ്
ആഹ് അതെ എൽ കെ ജി പോവാനുള്ള പ്രായമായി പക്ഷെ എൽ കെ ജി വിട്ടില്ല. അക്ഷരം പഠിക്കാൻ ചേട്ടൻ പറഞ്ഞ് അക്ഷരം പഠിച്ചിട്ടക്കെ അങ്ങട്ട് സ്കൂള് ചേർക്കാൻ അടുത്ത എന്തായാലും എൽ കെ ജിന്ന് പറയുമ്പോ അക്ഷരവും എ ബി സി ചിരിയെക്കെ അല്ലേ ഉള്ളൂ ഏഹ് ഇപ്പം പറഞ്ഞൊരു കാര്യം ചെയ്യ് നമ്മക്ക് എൽ കെ ജി വിടാതെ യു കെ ജി വിടാണ്. ജൂണ്, ജൂൺ ഒരു ഫസ് അപ്പൊ ആഹ് ബാക്കി എല്ലാ പിള്ളേരും ഇവന്റെ കൂടെ പിള്ളേരൊക്കെ മൂന്നര വയസ്സൊക്കെ ആയപ്പോഴ എൽ കെ ജിൽ പോയ അപ്പൊ അതിന്റെ ആയിട്ടുള്ളൊരു കുഞ്ഞിനൊരു ബുദ്ധിമുട്ട് അപ്പൊ എനിക്ക് ഒരു വെഷമം. ഒരു വർഷം ഇങ്ങനെ പോട്ടെ അടുത്ത കൊല്ലം ചേർക്കാന്ന് കരുതി
ആഹ് ആഹ് ആഹ്
ആഹ് ആഹ് ആഹ് ഹാ അങ്ങനെ ഉം തന്നെ വീട്ടിൽ ആരൊക്കെയുണ്ട്?
വീട്ടില് ഇവടെ ഉമ്മായും അനിയത്തിയും ഞാനും പിന്നെ വാവയും
ആഹ് ആഹ് ആഹ് ആഹ് അവടെ ഹസ്ബൻഡിന്റെ വീട്ടുലാരൊക്കെയാണ്ട്?
അവടെ ഉമ്മായും ഇക്കായും.
ആഹ് ആഹ് ഹസ്ബെന്റെ ന്ത് യ്യുന്നു.
ആഹ് വണ്ടീടെ കച്ചോടം
ആഹ് ആഹ് ആഹ് എങ്ങനെ കച്ചവടക്കെ ണ്ടോ?
ഏഹ്
കച്ചോടൊക്കെ ഉണ്ടോ കിട്ടുന്നുണ്ടോ
ആഹ് വലുതായിട്ടില്ല ഇപ്പൊ കൊറവാ
ആഹ് എന്റെ ഹസ്ബന്റിൻ്റെ വീടിന്റെ അടുത്തൊരു ചേട്ടനുണ്ട് നമ്മടെ പരിചയത്ത് തന്നെയാ പക്ഷേ ആ ചേട്ടന് ഇതുപോലെ വണ്ടിക്കച്ചവടോണ്ട് അപ്പം ചേട്ടനാണെങ്കില് ഈ യൂട്യൂബിലും ഈ സോഷ്യൽ മീഡിയ വഴി ആഹ് പരസ്യവും ഓരോര് ഓരോരുത്തര് വന്ന് സെയില് ചെയ്തും പോയാ കാര്യങ്ങളും എല്ലാം ഡീറ്റെൽ ആയിട്ട് വീഡിയോ ഇടും അതുകൊണ്ട് എന്താ എന്നും നല്ല കച്ചവടം ഉണ്ട് അത്യാവശ്യം അപ്പം നല്ല അടിപൊളി വണ്ടികളാ കൊടുക്കുന്നത് നല്ല നീറ്റ് ചേർത്ത് എന്നാ ലോണ് ഉള്ളോണ്ട് പോണ്ടേ ലോൺ ലോണ് എടുത്തിട്ടാ ആഹ് ഇപ്പൊ പൈസ ഇപ്പൊ ആളുടെ കൈയ്യിൽ ഇപ്പ ഞാനൊരു വണ്ടി ആ ചേട്ടൻന്റെ നിന്ന് എടുക്കുവാണെങ്കിൽ പൈസ ഇല്ലെങ്കിൽ പോലും ലോൺ ഇ എം ഐ ഇട്ടായാലും എടുക്കാ
ആ ആഹ്
ആഹ് നല്ല നമ്മളതിലേക്കൂടെ പോകുമ്പോ റോഡ് സൈഡിലാ ഷോറൂം ഓ നല്ല പ അടിപൊളി വ ആഹ് ഷോറൂം ഒരു ചെറിയൊരു കട എടുത്തിട്ട് വണ്ടികള് ഇപ്പൊ അത്യാവശ്യം വണ്ടി ഒരു അഞ്ചാറ് വണ്ടി ഇടാൻ തക്ക വിധത്തിലുള്ള സ്പേസുള്ള ഒരു കടയാ എടുത്തെ അപ്പോ
ആഹ്
അപ്പോ നമുക്ക് അതുവഴി പോകുമ്പോ കാണാൻ പറ്റും
ആഹ് ആഹ്
കാണാൻപ അപ്പൊ നമുക്ക് വണ്ടി കാണുമ്പഴേ അറിയാൻ പറ്റും വൃത്തിയുള്ള വണ്ടി ചേട്ടന് എടുക്കത്തൊള്ളൂ അപ്പൊ അതോണ്ടല്ല സെയില് പോകുന്നുണ്ട് അതുകൊണ്ട് ഈ വണ്ടി ആകുമ്പോത്തേക്ക് ഓരോരുത്തർ വന്ന് പിന്നെ ഇഷ്ടപ്പെട്ട് അതിന്റെ ക്ഷമ വേണമല്ലോ ഉം ഒരു ക്ഷമയാണല്ലോ എല്ലാത്തിനും ഇപ്പൊ ഒരാള് വന്ന് വണ്ടി നോക്കാൻ വന്ന് ന്ന് ആഹ് അവരായിട്ട് ആഹ് സെ റ്റ്ലെയ്ത് ആഹ് അതാണ് മെയിൻ വിഷയതാണ് പിന്നെ നമ്മള് സംസാരി ക്കാ വണ്ടി നല്ല കണ്ടീഷനാണെങ്കില് നമ്മ കാര്യം പറയുമ്പോത്തടെക്ക് ഇത് വണ്ടി ഓടി ക്കാൻ അറിയുന്ന ആൾക്ക് അറിയാവല്ലോ വണ്ടിയെ പറ്റി ഇപ്പൊ സ്ത്രീകൾക്ക് അല്ലെങ്കി പോലും പുരുഷന്മാർക്ക് വണ്ടി ഓടിക്കുന്നവർക്ക് അറിയാലോ ഓടിക്കുന്നവർക്ക് പിന്നെ വണ്ടി എങ്ങനാണ് കണ്ടീഷനാണോ അല്ലയോ എന്നൊക്കെ അറിയാലോ
അവിടെങ്ങനയാ
ചേട്ടനീ സ്റ്റീലിന്റെയൊക്കെ വർക്കാ സ്റ്റീല് ഏ പിന്നെ റൂഫ് റൂഫിന്റെയൊക്കെ വർക്കാ അത്‌ ഇത്പോലെന്നെ ഒരു വർ ക്ക് കിട്ടുവാണെങ്കിൽ നമ്മള് ചെന്ന് അവരെ ക്യാൻവാസ് ചെയ്ത് ഇപ്പൊ അവർക്ക് ബഡ്ജറ്റ് അവര് പറയും ഏ അളവെടുത്തിട്ട് അവരോട് പറയും ഇത്ര എമൗണ്ട് ആവുമെന്ന് അപ്പൊ അവർക്ക് താല്പര്യമാണെങ്കിൽ അവര് വിളിക്കും അപ്പൊ അത്രയും കൂടുതലാണെങ്കിൽ കൂടുതലാന്ന് പറയും പിന്നെ പിന്നെരു കാര്യമുണ്ട് മെറ്റീരിയൽ അനുസരിച്ചായിരിക്കുമല്ലോ വെല ഇപ്പൊ എല്ലാത്തിനും വെല കൂടിയിരിക്കല്ലേ മെറ്റീരിയൽസ് അനുസരിച്ച് ഇപ്പോ ഇപ്പോ മെറ്റീരിയലിന് വില കൂടുവാണെങ്കിൽ അതുപോലെ റേറ്റും കൂടും അങ്ങനെ അങ്ങനെ ഉം ഉം പിന്നെ പിന്നെന്താ മഴയായിട്ട് ഭയങ്കര ഏഹ് ചെളിയും വെള്ളവും ഒരു വല്ലാത്തൊരു ആന്തരീക്ഷം
വെള്ളം നിൽക്കുന്നാണോ വെള്ളം നിക്ക
വെള്ളവേ നമ്മ ക്ക് നമ്മളൊരു നാല് സെന്റ് നമ്മളിപ്പോ വടകയ്ക്ക് താമസിക്കുവ അപ്പൊ ഇപ്പൊ താമസിക്കുന്ന ഇടോന്ന് പറയുമ്പോഴത്തേക്കും നമക്ക് മിറ്റമില്ല അപ്പോ പൊറത്തോട്ട് തൊട്ട് പൊർച്ച് കഴിയുമ്പോഴത്തേക്ക് അപ്പറത്ത് റോ ഡാ ചെറിയൊരു റോഡ് ഒരു ഒന്നര മീറ്റർ വഴി
ആഹ് ആഹ്
മിറ്റമായിട്ടില്ല പക്ഷെ മിറ്റം എന്ന് പറയുമ്പോ ഇച്ചിരി ഇച്ചിരി സ്ഥലമുണ്ട് പക്ഷെ അവിടെ വെള്ളം നിക്കും അപ്പം നമുക്ക് വെള്ളത്തിൽ ചവിട്ടേണ്ട ആവശ്യമില്ല നമ്മള് നേരെ റോഡിലോട്ട് ഇറങ്ങി നേരെ പോവ്വാ അല്ലാതെ വെള്ളത്തൽ ചവിട്ടണ്ട പക്ഷെ എന്താ പറയാ ഉം ഒരു വല്ലാത്ത ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷവും തണുപ്പും ഹ് ഹും അപ്പത്തേക്ക് വർക്ക് വല്ലോം ചെയ്യുന്നുണ്ടോ
ഇപ്പൊ ചെയ്യുന്നില്ല ഇപ്പ മൂന്ന് മാസം ആയിട്ടുള്ളോള്ളൂ
ആഹ് ആഹ് ആഹ് നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ടോ
ആഹ് ഇല്ല പഠിച്ചിട്ട് പഠിച്ച് കഴിഞ്ഞപ്പ പിന്നെ ഡെലിവറിഒക്കെ എന്താ യിപ്പം പിന്നെ പ്രഗ്നന്റ് ആയപ്പോ പിന്നെ അല്ലല്ല പഠിച്ച് കഴിഞ്ഞ് പഠി ച്ച് കഴിഞ്ഞ് കോഴ്സ് കമ്പ്ലീറ്റ് ആയി അപ്പൊ പിന്നെ പ്രഗ്നന്റ് ഒക്കെ ആയി പിന്നെ ജോലി ക്ക്‌ പോകാനൊന്നും പറ്റിയില്ല ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് ഇൻഷാ അള്ളാഹ് പോണം.
ആഹ് ആഹ് ആഹ് ആഹ് ഉം ഉം പിന്നെ ഓ ഓണ എനിക്ക് ഞാനിപ്പ പി എസ് സി പഠിച്ചോണ്ടിരിക്ക അപ്പം പി എസ് സിക്കേ
ആഹ് ആഹ് ആഹ്
പി എസ് സിക്ക് ട്രൈ ചെയ്തോണ്ടിരിക്കുവാ അപ്പൊ അങ്ങനെ
ആഹ് ആഹ്
ഏഹ് പി എസ് സി എഴുതുന്നുണ്ടോ പി എസ് സി
പി എസ് സി ഞാന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നോക്കണന്ന് വിചാരിച്ചിരിക്കുവാ ഇരിക്കുവാ
ആഹ് ആഹ് ആഹ്
ഇപ്പൊ ഉണ്ട് ഒരു എക്സാം ഉണ്ട് കമ്പനി ബോർഡിന്റെ പ്രിലിമിനറി വരുന്നുണ്ട്. ഉം ഇന്റർവ്യൂ ആഹ് ആഹ് പിന്നെന്താ ഓണോക്ക് ഓണോക്കല്ലേ വരുന്നേ
അതെ അതെ
ഓണം ഓണത്തിന് ഏഹ് വല്ലടം പോവോ?
അങ്ങനെയൊന്നുംല്ല പിന്നെ വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സദ്യൊക്കെ ഉണ്ടാക്കി വൈക്കോ ക്രാവിങ് ടൂർ അങ്ങനെയൊന്നുല്ല
ആഹ് ആഹ് ആഹ് ഹസ്ബന്റെ വീട്ട്കാരും പോവത്തില്ലേ ടൂറ് പോവത്തില്ലേ എവിടെങ്കിലും സ്ഥല ങ്ങള് കാണാന്
എന്തോ ആഹ് അതൊക്കെ പോവും ആഹ് പിന്നെ കൂടുതലും ബീച്ചും പോവും പിന്നെ അങ്ങനെ വല് തായിട്ട് ടൂറൊന്നുല്ല
ആഹ് ആഹ് ആഹ് ആഹ് കുഞ്ഞായപ്പോത്തേക്കും ഇനി പിന്നെ പാടായിരിക്കുംല്ലേ അതിനി ഒരു വിധം ആവണം ആൺ കുട്ടിയാണോ പെൺകുട്ടിയാണോ മോളാണോ ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
ബഹളം വെച്ചോട്ടിരിക്കുന്നകണ്ടാ
പിന്നന്താ
ആഹ് ശരി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഞാൻ ഇതുവരെ എഴുതിയിട്ടില്ല.
എഴുതിട്ടില്ല ആഹ് ആഹ് എഴുത് ട്ടോ പി എസ് സി എക്സാം നമ്മള് വെറു തെ കളേണ്ട കുഞ്ഞ് ഒരു അങ്ങനവാടിയൊക്കെ ആവുമ്പോ മൂന്ന് വയസൊക്കെ കഴി ആവുമ്പോഴേ അംഗനവാടി കൊണ്ടയൊക്കെയിട്ട് പതുക്കെ ഇറങ്ങണം പതുക്കെ അതിലോട്ട് ആവുമ്പോത്തേക്കും ഒരു ജോലിയൊക്കെന്ന് പറയുമ്പത്തേക്കും നല്ലൊരു കാര്യവല്ലേ പ്രത്യേകിച്ച് ഗവൺമെന്റ് ജോലി കിട്ട്വാന്ന് പറയുമ്പോ കുഞ്ഞിന് വെശക്കുന്നുണ്ടായിരിക്കും
ആഹ് ആഹ്
പത്ത് മിനിറ്റ് കംപ്ലീറ്റായിട്ടില്ല അതാ ഞാനിങ്ങനെ ലാഗ് അടിക്ക്ന്നെ
ആഹ്
ആഹ് അത് കംപ്ലീറ്റ് ഞാൻ ഒരു ഒരു മിൻറ്റല്ലേ ഉള്ളൂ പ്പൊ ഞാൻ വേര്ച്ച് കംപ്ലീറ്റ് ആയിട്ട് വെകാന്ന് കരുതി.
ഓഹ് ഓഹ്
ആഹ് ആഹ് ആഹ് ആഹ് നിങ്ങള് ഇഞ്ചിപ്പുളി ഇഞ്ചിപ്പുളി ഉണ്ടാക്കുവോ
ഇല്ല അതെങ്ങനെയാ?
അത് ഇഞ്ചി ഇഞ്ചി കറിയുണ്ടാക്കോ?
ആഹ് ഇഞ്ചി കറിയുണ്ടാക്കും
ആഹ് ഇഞ്ചി കറി വെക്കുന്ന പോലെന്നെ ഇഞ്ചിപ്പുളി ഹ് ഞങ്ങളൊക്കെ ഓണത്തിന് പക്ഷെ ഞങ്ങിവിടെ ഇഞ്ചിക്കറിയാ വെയ്ക്കുന്നെ പക്ഷെ വടക്കോട്ടൊക്കെ ഇഞ്ചി പുളി ഇഞ്ചിപുളി എന്ന്ചാ പുളിയും ശർക്കരയും ഇട്ടിട്ട്
ആഹ് ആഹ്
അങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യുമ്പഴ്ത്തേക്കും നല്ല ഒരു വെ പ്രത്യേക ടേസ്റ്റാ
ആഹ് ആഹ്
ഏഹ് എന്റ ച്ഛനൊക്കെ ആണെങ്കില് ഈ മീനില്ലാത്ത സമയത്തെ ഇഞ്ചിക്കറിയൊക്കെ ഇഞ്ചിക്കറി വെക്കുവാണെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ നല്ല
ആഹ് ആഹ് അത് വെച്ച് വെ ച്ച് വെച്ചിരിക്കുവോ കുപ്പിയില് അപ്പം വേണ്ട
ച്ചിട്ട് ആഹ് ആഹ് നമ്മള് കുപ്പിടെ ഗ്ലാസ് ചില്ല് കുപ്പിയുണ്ടല്ലോ അതിന്റെ അതൊരു ചെറുതൊരെണ്ണം മേടിച്ച് വയ്ക്കും അമ്മ എന്നിട്ട് ഇഞ്ചിക്കറി വെച്ചിട്ട് അതിന്റത്തോട്ട് വെള്ളം നനവില്ലാതെ വെക്കും വക്കുമ്പത്തേക്കും നമുക്ക് ഒത്തിരി ദിവസൊ എടുക്കാം
അപ്പൊ പിന്നെ മീൻ വാങ്‌ മീൻ വാങ്ങാത്ത ദിവസം എടുത്തിട്ട് കഴിക്കാല്ലേ
മീനില്ലാത്തസം നമുക്ക് ഈ പൊ ഈ കടപ് പ്പൊറം ഏരിയായതുകൊണ്ട് നമുക്ക് മീൻ കിട്ടും, എൻ്റെച്ചൻ ബോട്ടി പോകുന്നേയാ, പക്ഷെ മീൻ കിട്ടും പക്ഷെ മീനല്ലാത്ത ഈ മഴ സമയത്തൊക്കെ മീനില്ലെങ്കി ഇങ്ങനൊക്കെ ചെയ്ത് ച്ചാറൊക്കെ ഉണ്ട് മാങ്ങാച്ചാറ് നാരങ്ങാച്ചാറൊക്കെ ക്കെ ഇട്ടാ ഇങ്ങനെ കഴിക്കാം മ് മ് മ് ഉം പിന്നെ ചെലത് അമ്മ ഒണക്കും മീനൊണക്കി വെക്കും ഈ തോനെ മീനൊക്കെ കിട്ടുമ്പഴേ
ആഹ് ആഹ്
ട്ടുമ്മോ മീനൊണക്കി സൂക്ഷിക്കും. ആണൊ ഒണക്ക മീൻ യൂസ് ചെയ്യോ?
ആഹ് ഇവിടങ്ങനെ വാങ്ങിക്കാറില്ല-
ആഹ് ആഹ് ആഹ് പക്ഷെ പൊറത്ത്ന്നും വാങ്ങിക്കത്തില്ല ഞങ്ങള് ഞങ്ങള് ആഹ് വീട്ടിൽ തന്നെ ആഹ് തോനെ മീൻ കിട്ടുമ്പോ വീട്ടിൽ തന്നെ-
വണ്ടി പോട്ടേ വണ്ടി പോട്ടേ വണ്ടി പോട്ടേ വണ്ടേ പോട്ടേ ആഹ്
ശരി.
ആഹ് ശരിയെന്നാ